ആ
ഹലോ
ആഹ്
എന്താ എന്താ നല്ലേ എന്താ അടുത്ത വിശേഷൊക്കെ
എന്താ സുഖന്നെ
എന്താ പണി
ഒന്നുല്ല ഇവിടെ ഇങ്ങനെ ഇരിക്കും കടന്നു നേരം പോക്ക
അഹ് ശരി അപ്പൊ എടക്കും പോയിട്ടൊന്നല്ലേ വെക്കേഷൻ ആയിട്ട്
വെക്കേഷൻ ആയിട്ട് ട്രിപ്പ് പോയിനു എന്നു പ്പോ നടക്കൂലല്ലോ ഇന്ന് മൂന്നാറ് ഉം മൂന്നറൊക്കെ പോയിന്
ഏഹ് അഹ് ശരി എന്നെ പോ ഇനി പറ ആയി പോയി വന്നിട്ട്
ആഹ് ഒരായ്ച്ച
എഹ് എഹ് എങ്ങനെ പോയന്നട്ട് ഫാമിലി ആയിട്ട് അതോ
ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ ആയിട്ട് അയിന്റെ മുന്നേ പോയിന അപ്പം ഫഷ ഫാമിലി ആയിട്ട് പോയി
ആ ബസിന് പോവേ
ആഹ്ബസ് ഞങ്ങള് ഒരു ബസ്സ് ഇനി ബസ് വിളിച്ചു പോയി ട്രിപ്പ് ഫാമിലി ആവുമ്പോളും ട്രിപ്പ ഒക്കെ അടിപൊളിയനു
ആ ആഹ് എല്ലാരും പോണരു ടൈമേ ക്കാരല്ല ഇപ്പൊ ഇവിടെ പോയാലും ഫുള് തെര
ഉം അല്ലെ അതന്നെ എല്ലാരും സ്റ്റാറ്റസും അത് എന്താണ് ഇപ്പോ
ഉള്ളനപ്പ എല്ലാരും ഇപ്പോ സ്കൂള ഒഴിവായ്തോണ്ടേ ഒക്കെ പോണ ഒരു സമയ
അതന്നെ
ഉം മറ്റേ എപ്പഴ നി നിന്നക്കേനി
ആ ഒരിസം നിന്ന്
എഹ് എഹ് പിന്നെ പിറ്റനാത് പോന്നക്കാരല്ലേ ഉം അപ്പൊ ഫുഡും കാര് ഒക്കെ കൊണ്ടേയിക്കേനിയേ അതോ
ഫുഡ് ഒീരീസം കൊണ്ടോയി അക്കിള്ള ത്തഒട്ന്ന് തയ്ച്ച് ഇയ ക്കാൻ ട്രിപ്പ് ഒന്നും പോയില്ലേ?
ഞങ്ങള് പോയി വയനാട് പോയിനി.
ഏഹ്
വയനാട് പോയിനി റ്യ.
ഏഹ് എങ്ങനെ ണ്ടായിനി അഒട്ത്തതൊക്കെ?
നല്ല രസണ്ട് കാണാ.
ഉ....
ഞങ്ങള് ദേ മാരി പോയി ഒരീസഒടെ നിന്ന്. അങ്ങനാണ്ട് പോന്ന്. ആഹ് ആഹ് ഫാമിലി ആയിട്ട് ങ്ങനെ പോയി.
ഹേ ഹേ ഏണ്ട് ഫുഡും കാര്യൊക്കെ അഒട്ന്ന അതോ?
അഹ് ങ്ങള് പോയന്ന് അങ്ങനെ കൊണ്ടോയി. പിന്നെ നമ്മളെ ഇതില് എല്ലാരും കൂടി കൂടിയാണ്ട് രാവിലക്കൊക്കെ അങ്ങനെ കൊണ്ടോവാ ർഞ്ഞാണ്ട്.
ആഹ് ആഹ് അഒടെ റിസോർട്ട് ട്ത്തക്കെനി?
ആഹ് അഒട് റിസോർട്ടിട്ട് ക്കേനി.
വയനാട് അടിപൊളിയിരിക്കുല്ലോ റിസോർട്ട് ട്ത്താ.
ആഹ് സിമ്മിങ് പൂള് കാര്യങ്ങളൊക്കെട്ടെ
ആഹ് റിസോട്ടട്ത്താ നല്ല രസായിരിക്കും.
നല്ല രസാണ് ഫാമിലി എല്ലാരും ല്ലേ. അപ്പ രാത്രി രാത്രിയാണ് രസക്കെ.
ആഹ് എല്ലാരും ണ്ടാവുമ്പോ ന
ഉം ഉം സ്വിമ്മിംഗ് പൂൾ അതക്കെല്ലേ കാര്യായി ഇപ്പത്തെ ചൂടും കാര്യങ്ങളൊക്കെ ആകുമ്പോ കുട്ട്യേക്ക് പ്പൊ ഉം ഭയങ്കര ചൂട് അപ്പ ഫുള്ള് അങ്ങനെ പർഞ്ഞ്ക്കാണ്ട് ന്ന കാണ് പോവാ പർഞ്ഞ്ക്കാണ്ട് ഞ പോയി. രാവിലെ പോയിപ്പോ പോയന്ന് രാവിലെ നേര്ത്തെ പൊർ ട്ട് കൊഴപ്പായിട്ട് രാവിലത്തേക്ക്ള്ള ഫുഡും കാര്യങ്ങളൊക്കെ ണ്ടാക്കി കൊണ്ടോയി.
ഏഹ് ചാല
പിന്നെ ഉച്ചകക്ക്ള്ളത് ണ്ടാക്കി അങ്ങനെ കൊണ്ടോയി. എല്ലാരും കൂടി ക്കാണ്ട് വഴി വെച്ച് ക
ഉം അഹ് രസാണ് അഹ് വേറെ വൈബ. അയ്മതര അഒട്ന്ന് നമ്മള എല്ലാരും കൂടി കൂടി ണ്ടാക്ക്ണും ഒക്കെ രസാ. അതേമാതിരി ഞങ്ങളെ ഉം ഞങ്ങളെ ട്രിപ്പും അതെല്ല ഇന്നാള് പോയന്നും ഇതേമാതിരി എല്ലാരും കൂടി കൂടി ണ്ടാക്കിയക്കേനി. അന്ന് അടിപൊളിയേനു ഫാമിലി എല്ലാരും കൂടി ണ്ടാക്കും നല്ല രസല്ലേ.
ഹലോ ആഹ് ആഹ് എന്തേ ർഞ്ഞേ?
ഹലോ? ഹലോ കേക്കില്ലേ ആഹ് പ്പം കേട്ട്.
ഉം ന്ന്ട്ട് അതായത് ഞങ്ങളും അങ്ങനെ ണ്ടാക്കി ഉച്ചക്ക് ക്ക്ള്ളോം കൊണ്ടോയി പിന്നെ. രാത്രികക്കെല്ലേ അഹക്കപ്പോ ആയപ്പോ അഒട്ന്ന് അങ്ങനെ വാങ്ങിച്ച് പിന്നെ പിന്നെ പിറ്റേന്നല്ല അഒടെ നിന്നക്കെ ല്ലേ.
ആഹ് അങ്ങനെക്കേന്ല്ലേ ഉം
അങ്ങനെ പോയപ്പോ രണ്ട് നേരത്തിനല്ലേ കൊണ്ടോയിനേ ന്നാലും ഒരു രസാണ് വൈല് വെച്ചിട്ടായാലും അത് നിർ എല്ലാരും അയിൽ വെച്ച് കഴിക്കുമ്പളേ അല്ലെ? ആഹ് എവിടെലും വായലും എഒടെ വെച്ച് ബസ്സ് നല്ലാരും എർങ്ങിനോ രസാണ്
അതന്നെ അമ്മക്കഹ് രസാണ് ഈ കുട്ട്യേക്കൊക്കെ തിന്നാൻ കൊടുക്കുമ്പോഴാണ്.
ആഹ് അതൊരു ആഹ് പിന്നെ ഹോട്ടല് കേറണല് സുഖം ഞമ്മക്ക് അതനെ കേട്ടോ നമ്മള് എന്തെങ്കിലുമൊക്കെ കാണിച്ച് റെസ് ഇലൊക്കെ പോയാല എന്തേലും കാണിച്ച്റങ്ങി കഴിക്ക അത് അതല്ല അത് മറ്റോലതുറഞ്ഞ ഹോട്ടലി കേറുമ്പോൾ പെ പെട്ടെന്ന് വീച്ചും പോരും വേണ്ടേ കുറേ
ഒരു മടിയിലും ഉം അതന്നെ
ഉം അങ്ങൾ പോയി അങ്ങനെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടേ നിന്നതുകൊണ്ട് കൊറച്ചൊക്കെ കാണാനായി. പിന്നെ അവിടെ ഊരന്തൊക്കെ ഉണ്ടല്ലോല്ലേ അന്നൂർ ആ വീട് ഗോത്രവർഗ്ഗക്കാരെ ഒരുരിതാക്കല ഓല മേഞ്ഞിട്ട് വീട് ആഹ് ആഹ് ഓലമേഞ്ഞിട്ട് ആഹ് അതൊക്കെണ്ട് കാണാ അത് കൊറേ നടന്ന് കാണാനണ്ടല്ല നല്ല രസമുണ്ട് കുറേ സ്ഥലത്തായിട്ട്.
ഓല മേഞ്ഞിട്ടല്ലോ നല്ല ഭംഗി ഉണ്ട് കാണാനേ
ഉം എന്നിട്ട് കുട്ടികളെ ആഹ് ഹസ്ബൻഡ ഒക്കെ പോന്നില്ലേനോ
ആഹ എല്ലാരും പോന്നിന്നു.
ഉം
ഇടക്കൊക്കെ ഇങ്ങനെങ്ങനെ ഒരു വെക്കേഷൻ ഒക്കെ ഉണ്ടാവകുമ്പോഴേ അല്ലാം അങ്ങനെ പോവുള്ളു
അതന്നെ ഇടക്കൊന്ന് ട്രിപ്പ് പുറത്തൊന്നൊക്കെ ഇറങ്ങണം
ആഹ അപ്പണത് രസണത് എല്ലാരും കൂടി അത് മന സ്സിനൊരു സുഖാണ് രസ
ഉം അല്ലാതെ അതന്നെ എ പോയി വീട്ടിൽ കുത്തിരുന്ന ഭയങ്കര ചെറുപ്പാണ്
ഭയങ്കര ചെടപ്പ് ഭയങ്കര ബുദ്ധിമുട്ടുണ് അപ്പോൾ ഇത് ഈ ഇടക്ക ഇങ്ങനെ മനസ്സൊരു റിലാക്സ്സല്ല ഒക്കെ ഒരു സമാധാനം ഒരിത് ആണ് സുഖാണ് പുറത്തക്ക് പോയാ
അത് തന്നെ ഒന്ന് പുറത്തിറങ്ങണം
ഉം അതെല്ലാരും കൂടി അവ പ്രത്യേകിച്ച് ഒരു വൈബാണ് നമ്മളെ സ്വന്തമാ ത് വേറെ ഫ്രണ്ട്സുയിട്ട് പോകുമ്പോ അതിലേറെ രസാണ്.
ആഹ് ഫ്രണ്ട്സ ആയിട്ട് പോകുമ്പോ ഉം എന്നാലും ഫാമിലി ആയിട്ടാലും ഫ്ര ഉം അതന്നെ
ഉം ഇപ്പന് പ്രായല്ല ആദ്യം പ്രായായൊക്കെ മുന്നിൽ ഇറങ്ങാൻ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് പ്പൊ ഓൽക്കും പോവണം ആഹ് മുന്ന മുന്ന്ക്ക് ഓൽക്കെറങ്ങണം പിന്നെ ബാക്കി പറയാൻ പറയണ്ടല്ലോ ലോ ഓല് മുന്ന്ക്കെറങ്ങിയ ബാക്കിയൊക്കെ എല്ലാർക്കും വൈബാണ് എല്ലതും
ഉം ആദ്യൊക്കെ പ്രായായോൽക്ക് ഇങ്ങത്തൊക്കെ കാണോ ഡാൻസും കൂത്തും ഒന്നും തൃപ്തത്തില്ലേനു
ഒന്നും പറ്റൂല വണ്ടിയിലടെ പോവുകാണെങ്കിൽ ഓൽക്ക് നല്ല വേറെ എന്തേലും പറ്റും ഓൽക്ക് പ ചാടി കളിച്ചാ പാടില്ല കളി കളിച്ചണ്ട അങ്ങനെ ഇങ്ങനെ ഇപ്പ അതൊന്നുംഅല്ല ഇപ്പോലും വെല്ലിമാരും വെല്ലിമാരും മുന്നിക്ക് ഓൽ ങ്ങെറങ്ങും പിന്നെ അതിന്റെ ബേക്കിൽ മക്കളും പേരകുട്ടികളും ആയിട്ട് അങ്ങട്ട് തുടങ്ങല്ലെപ്പം ആഹ് ആഹ് അപ്പൊ ഫുള്ള് അങ്ങനെയാണ്
ഉം ഉം അങ്ങനെ അതന്നെ ഏഹ്?
ഇനി പോവാനുള്ള പ്ലാനൊക്കെ ഉണ്ടോ?
ഇതരെ പ്ലാൻ ഇട്ടിട്ടില്ല എഹ് വിചാരിക്കുണ്ട് ഇനി സ്കൂള് തുറക്കുമ്പോത്തന്
ആഹ് ങ്ങൾതന്നന്നെ തുടങ്ങി നമക്ക്ടക്ക പോവല്ലേ ഓല്ക് സാധാരണ കാര്യമായിട്ട് പറഞ്ഞത് വെള്ളത്തി ചാട എവിടൻ പോവല്ലേ പിന്നെ കോഴിക്കോടാ ഭാഗത്ത്ണ്ട് ഒരു വെള്ളത്തിന്റെ ഒരിത് അങ്ങനെ കൊർച്ച് പോയിട്ട് കോഴിക്കോട്ന്ന് കൊർച്ച് പോയിട്ട്,
ഏഹ് ആഹ് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കണ്ടീനു,
ആഹ് അങ്ങനന്നാ നമുക്ക് അങ്ങട്ട് പോകല്ലേ എന്നൊക്കെ പറയണ്ട് കാരണം വെള്ള കാര്യയിട്ട് അതാണ് വെള്ളത്തിൽ ചാടണം,
ആഹ്, വെള്ളത്തിൽ ചാടാനായാലും കുട്ടിയക്കെ ആയാലും ക്കെ രസം തന്നെ,
ആഹ് നല്ല രസല്ലേ, അപ്പൊ അങ്ങനെ പറഞ്ഞിക്കണ നമ്ക്ക് ഇനി അങ്ങനെ പോയാലോ ഒക്കെ പറഞ്ഞ് ഈ പ്ലാനിങ് നടന്നോണ്ട് ക്ണ്ട് ഇപ്പൊ ഒരു പ്രാവശ്യം പോയി,
ഏഹ്, കോഴിക്കോടാകുമ്പോ വല്യ ദൂരോ ഇല്യ ഏതാലും ഉം കൊയങ്ങി ക്ഷീണിക്കുംന്നൂല്യ
കയ്യോള്ളൂ, ഇപ്പ ഇപ്പ ചൂട ചൂടാണ് പോവാ യാത്രയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും,
അതന്നെ പോകുമ്പോം വലിയ കുഴപ്പൊന്നും ഉണ്ടാവൂല, പോയി വന്നാ പിന്നെ അൾട്ടാവും കൊയക്കും ക്ഷീണും കൊണ്ടും,
ഫുള്ള് അങ്ങനെ തന്നെയാണ് പക്ഷെ പോകുമ്പോ ല്ലെ, പോകുമ്പോ നല്ല ഇതില് പോകുട്ടോ പകുതിങ്ങോട്ടത്തുമ്പോക്ക തുടങ്ങും ഒക്കെ ഒരു ഭാ ഗത്ത് ഇങ്ങനെ കിടക്കരുതാലുമായിട്ട്, ലാസ്റ്റുക്ക്‌ എടെത്തും ആഹ് ഫുള്ള് പറ്റിയതാവും, പിന്നെ എന്നാലും ഒരു പൂതിയണേ ആഹ് പൂതി ഇപ്പൊ, അത്രൊക്കെ ക്ഷീണിച്ചു കിടന്നാലും പിന്നെ പോവല്ലേച്ച അടുത്ത പോവല്ലേ, പറയലൊടങ്ങി,
ഏഹ്, അതെ ടൂറ് ന്നർഞ്ഞ എല്ലാർക്കും തൃപതി ള്ള കാര്യണല്ലോ,
ആഹ്, എല്ലാർക്കും തൃപ്തിക കാണാനും രസാണ്,
ഉം കാണാനും, എല്ലാരും കൂടി കൂടുമ്പോഴും ഉം,
കൊറെ സ്ഥലങ്ങളും കാണാണ്ടായ നടന്നിങ്ങനെ കാണാണ്ടായാലേ,
അതന്നെ,
വേം പോണം ഇപ്പഴല്ലേ പോവൂളളൂ സ്കൂള് തൊറന്ന അതൊക്കെ അവിടെ നിക്കും,
ഉം സ്കൂള് തൊർന്ന ന്നാ
ഉം പിന്നെ മഴക്കാലം കാര്യങ്ങളും മഴക്കാലത്ത് പിന്നെ അങ്ങനെ,
മഴക്കാലതൊന്നും തീരെ പോവാൻ കഴിയൂല,
ആ അങ്ങനാരും മഴക്കാലത്ത് അങ്ങനെ ആരും പോവൂ ഇല്ലല്ല
മ് ആ മയക്കാലത്ത് ആരും പോണം കേക്കല്യെ
അങ്ങനെ ആരും പോണ കേക്കൂല ആ ഒക്കെ വെക്കേഷന്ല് അല്ലെ ഇ അല്ലാത്ത ടൈമിലായാലോ ഈ മഴന്റെ
ഈ ഡിസംബർ ഒക്കെ ഡിസംബറണ് തൊടങ്ങിയ എല്ലാരും പോയല്ലൊടങ്ങു
ആ അതരായ പോലെ ഇടും തണുപ്പി അതി അപ്പം തണുപ് പിന്നെ ഒരു സമയാണ് അപ്പൊക്കെ പോണം ഈ ഊട്ടിയില്
ഊട്ടിക്കൊക്കെ ആ അതൊക്കെ ഭയങ്കര രസായിരിക്കും ഫ്ലവർ ഷോ ആ മാസാണ് ഡിസംബറിലല്ലേ
അ ത്ഡിസംബറി ല
ഇൻക്കറിയില്ല എന്നാ പോയിനു മ്
ന്നാലും വ്യക്തായിട്ട് അറില്ല ന്നാലും അതൊക്കെ കാണാനല്ല ഭങ്ങിയാണല്ലോ
അതന്നെ
അത് കാണാൻ എത്രോ ആൾക്കാർങ്ങട്ടെ നർയ്
മ് അ സൂപ്പറാ
പിന്നെ ചായൊക്കെ കുടിച്ചോ
ചൂടായതൊണ്ട് ചായയൊന്നും കുടിക്കലില്ല
ഏ ഫുള്ള് വെള്ളതിമ്മേ തന്നെയല്ലേ എല്ലാരും വെള്ളം കുടിക്കല്ലാതെ
മ് മയ്‌
ന്ന്ട്ട് പിന്നെ എന്തൊക്കെടെ കുട്ടിയളൊടെ
കുട്ടിയെ അനിയത്തി ആയിക്കൂടെട് കൊണ്ടോയിന്
ഏഹ് ന്ന ശരി ന്നായിക്കൊട്ടെ ന്നാ ശരിന്നാ
ആഹ് ന്നാ ശരി
അഹ്